ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വർത്താനം
എന്താണ് സുഖാണ് കൊഴപ്പൊന്നുല്ല വോയിസ് ക്ലിയറാവ്ന്ന്ണ്ടോ
ആഹ് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട്.
ആഹ് ഇപ്പീ മഴ ആയതൊതോണ്ടേയ്
ആഹ് വോയിസ്‌ ക് മറ്റേ ക് എന്താ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടാവുല്ലേ
ആഹ് എല്ലടുത്തുപ്പൊ അങ്ങനെ പിന്നെ ഇത് രാത്രിയാവുമ്പോ ഒന്നും കൂടി ഇതാവില്ലേ
ആഹ് എന്താന്നട്ട് ത്താനം നല്ല വിശേഷം ഞാനിവിടെ ഇങ്ങനെപ്പൊ ഇരിക്കയാണ് എന്താ അവിടെ അല്ലാത്ത പരിപാട
ഉം ഞങ്ങക്കെ ഈ മൊയ് ടൈമ
എങ്ങനെ
ഈ സമയത്ത് ഈ കുട്ടികളെ പഠിപ്പിക്കലും അവർക്ക് ഫുഡ് കൊടുക്കലൊക്കെ ആയിട്ടേ
ആഹ് അങ്ങനെ സമയം പോവൂല്ലേ
ആഹ് അപ്പൊ ചെറിയ മോള ഞാനിങ്ങനെ ഒറക്കിയപ്പൊ അങ്ങനെ കൊറച്ചരം ഫ്രീ ടൈം കിട്ടിയപ്പളെയ് ഞാൻ വിൾ ചോക്കിയതാണ്
ഏഹ് എന്താ ന്ന്ന്താ ഭഷ് ഇന്നെന്താ ഭഷണം.
ന്നാ ഇന്നെന്താ കൈപ്പക്ക കറിയാണ് ഇവിടെ അവിടെ എന്തൊക്കെയ കേൾക്കുന്നുണ്ടോ ക്ലിയറില്ലേ ആഹ് കേൾ ക്ക്ന്ന്ണ്ടെ അവിടെ കേൾക്കുന്നില്ലേ ആഹ് ആഹ് ചെല സമയത്ത് ഒരു സ്റ്റ ക്ക് ഇണ്ടാവണണ്ട് ആഹ്.
ആഹ് അത് എനിക്ക് തോണ്ണേ ഈ മഴ പെയ്തോണ്ടില്ല പ്രശ്നാണ്.
ആഹ് അതെ അതെ ആഹ് ഭക്ഷണത്തിനൊക്കെ ന്ന് എന്താ സ്പെഷ്യലൊക്കെ
ആഹ് ഇവിടെ ഇന്ന് മുതിരുപ്പേരി. പിന്നെ സോയാബീന് പൊരി, പിന്നെ താളി പ്പ്‌ എലക്കറി
ആഹ് എലക്കറി ഭയങ്കരഇഷ്ട്ടാണ്. ആഹ് ചായൊടിയൊക്കെ കെയ്ഞ്ഞൊയ് ഇപ്പഈമയാതോണ്ട് ഇങ്ങനെ ഒന്നിനും ഒര് മൂടില്ല പൊർത്തിറങ്ങാനൊന്നും പറ്റില്ലല്ലോ.
ആഹ് മയായ പൊർക്ക്ർങ്ങാനൊന്നും അമ്മക്ക് തോന്നൂല ആകെ ചളിപിളി ച വള്ളയ്ക്കാരിം.
ആഹ് പിന്നെതുല്ലപ്പോ ഓരോ പനി പനി ഇതൊക്കെ ആയിട്ടേയ് മയ ഴക്കാലായ പിന്നെഅങ്ങനൊരു കേടുണ്ടല്ലോ
ആഹ് എല്ലോട്ത്തും ഇപ്പോ പനിഇബ്ടെ ചുറ്റ് വട്ടത്തൊക്കെ പനിയാ
പനിഅർന്നാ പിന്നെ പെട്ടെന്നൊന്നും മാറില്ലേയ്
ഇപ്പയത്തെ പനിഅഞ്ചുസെങ്കിലും പിടിക്കുംമാറി കിട്ടാന് അഞ്ചൂസം ന്നല്ലേ പനിയ്ക്കാരം.
ഇവടെ പനിയല്ല ഞക്ക് ഇവടെ മക്കൾക്കൊക്കെ ഈ കൊത് കൊതുകി അലർജിഇണ്ടെയ്.
ഉം കൊത്ക് കടിച്ചാമറ്റേ മുറിയവോ?
ഇപ്പൊരു ചെറുചെറിയൊരു കൊത്ക് എറങ്ങിട്ടുണ്ടല്ലോ അവിടെ ക്കെണ്ടോ അകടിച്ചാ ഭയങ്കെര ചൊർച്ചിലാ ആ അത്കടിച്ചിട്ട് ഇവരെ മക്കളുടെഒക്കെ മേത്ത് ചെറിയമുറിപോലെ കുരു പോലയിട്ടാ ചുർണ്ട് മുറിപോലായ്ട്ട് ആകെ ആയ്ന്നു പ്പായൊക്കെ രണ്ട് വെട്ടംഡോക്ടറെ കാണിച്ചിട്ടാണ്പ്പോ അപ്പോഡോക്ർ പറഞ്ഞു വേറെപ്രശ്നൊന്നുല്ല അതെയ് കൊതുകിന്റെ അലർജിയാണ് പറഞ്ഞ്
ആഹ് ഇപ്പത്തെ അസുകൊക്കെ അമ്മക്ക് പേടിയാണേ
ആ ഞാനാ തിയ്റ്റാ ആദ്യംഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി പിന്നെക്ക് പിന്നിം ടെൻഷൻായിയിട്ട് സ്കിന്നിന്റെ ഡോക്ടറെട്തെന്നെപോയി ഞമ്മൾ പൈസ നോക്കി പോണ്ത് നോക്കിട്ട്കാര്യല്ലല്ലോ
അതെന്നെ, അതെന്നെ
പക്ഷെ അവടെ ഗെവെൺമെന്റിൽ പോയിട്ട് ഇങ്ങനെഅവര് കൊത് കിന്റെ അലർജിയാന്നപറഞ്ഞത്.
ആഹ് ഇപ്പന്നല്ല കൊതുകാണ് മഴ പെയ്തോണ്ട് കൊണ്ട് നല്ലെ കൊതുക്ണ്ട് അവ്ടി എവിടെയൊക്കെ വള്ളം
ഞമ്മളെത്രേ ശ്രദ്ധിച്ചാലുംഅത്ഇവടെ തൊടൂല് എങ്ങനെങ്കിലൊക്കെ വെരുയ്
ആഹ് അതെന്നെഅമ്മള്ഞ്ഞി വീട്എത്ര പൂട്ടി
ആഹ് എഅവ്വർക്ക് പിന്നെഎങ്ങനെലൊരു ഗ്യാ വ്ണ്ടാവലോ ടപകല് രാ ച്ചിങ്ങനെഅല്ല കൊതുകിന്റെശല്യം.
ആഹ് ഇവടെന്നെമ ഹ്‌രിബ്ന്റെശേഷംരാവ് ഇമഗ്‌രിബ് കാവുമ്പോളാണ്കൊതുക്
ഇപ്പോത് പോ ക്ലമ്മെറ്റ്ല്ലേ
ആഹ്
ഉം
അപ്പൊപിന്നെ ഇപ്പൊമഴയാലും പൊതുക്കാനയ്ക്കൂല?
ഇല്ലേയ് ഉം അവള്ചെറിയമോള് ഓൾതട്ടി കളയും ഉം ഒക്കെതട്ടികളയും. ഉംഅവൾക്ക്മൂന്ന് വയസ്സ് അയെന്നേ ഈ ബാലവാ വല്ലിയാൾ ഒന് ഒന്നാംക്ലാസ്സില് പോവാണ്.
ആഹ്
ആഹ് അവളീ വാലവാടിയിൽപോയിട്ട് അവിടന്ന് ഒറങ്ങില്ലല്ലോഅപ്പൊപിന്നെ വൈകുന്നേരായ നേരത്തെഒറക്കം വന്ന് ഓരോന്ന് വാശിപിടിക്കലൊടങ്ങുയ് ന്നല്ലേവാശിയാണ്അൾക്കെയ്
എ ഹെ ന്നാർത്തൊറങ്ങെന്നേ ന്നല്ലേത് നാർത്തെഒർങ്ങിശീലാവണം കുട്ടികയാളൊക്കെ ഇന്റെമോനൊക്കെ ആക്ക്ണ് ചെ ഇ ഇപ്പളാണ് പിന്നെ ഒന്ന് നേരത്തെ ഉറങ്ങണ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയൊക്കെയാണ് അവന്റെ സമയം ഇപ്പളും പതിനൊന്നര പന്ത്രണ്ടണി ഇപ്പളുണ്ട്
ആ് വാച്ചത് വേഗം കഞ്ഞി കൊടുത്തിട്ട് വേഗം ഉറക്കി എന്നാല് ഓനെ പഠിപ്പിക്കാന് ടൈം കിട്ടുവല്ലോ
ആ ഓന് മൂന്നാം ക്ലാസ്സിലോ
ഒന്നില് ഒന്നില് ഉം മദ്രാസില് മൂന്നിലാണ് ഇപ്പൊ ഇനി പരീക്ഷൊക്കെ വരല്ലേ
ആ
ഉം പഠിക്കാനും ടൈമില്ല പഠിപ്പിക്കാനും ടൈമില്ല
ആഹ്
ഉം ഒക്കെ പോയിട്ട് നമ്മക്ക് രാത്രി ടൈമ് കുറവാണല്ലോ പഠിക്കാൻ കുഴപ്പൊന്നുല്ല പക്ഷേ എഴുത്ത് ഭയങ്കര പ്രശ്ന മദ്രാസിലൊക്കെ ഏഹ്
ആഹ് അറബിയല്ലേ അപ്പൊ പിന്നെ
അറ എഴുതുമ്പളെ
ആഹ് ആഹ്
ഇള്ളാള്ളതും പോക്ക അങ്ങോട്ടും ഇങ്ങൊക്കെ ഇതാവും
ആഹ് നാളക്കക്കെന്താ രാവിലക്കൊക്കെ ഇപ്പതന്നെ ആലോചിച്ച് വെച്ചോ ഏ നാളക്കക്ക് രാവിലെ തന്നെ ആലോചിച്ച് വച്ചു
ആ ഞമ്മക്ക് അതല്ലേ നാളെങ്ങനെ വെള്ളിയാഴ്ച ആയത് കൊറച്ച് ലേറ്റ് ആയിട്ട് നീക്കൂളളു രാവിലെ മദ്രസക്ക് പോണ്ടല്ലോ
അതന്നെ അതന്നെ രാവിലെ മദ്രസ പോവാന്ന പിന്നെ നേരത്തെ നീച്ചുണ്ടല്ലോ ഓൽക്കും തന്നെ ഇഷ്ടാണ് കുട്ടികൾക്ക് ഇപ്പൊ മഴായാൽ തന്നെ നമ്മുക്ക് നീചാൻ തോന്നൂല്ലല്ലോ
ഇല്ലേ ഞാൻ ഇൻക്ക് ഒന്ന് വീട്ടക്ക് എന്നാ പോവാൻ പറ്റാ തോന്നി നമക്ക് അവിടെ പോയി കുറച്ച് കിടക്കാലോ
ആഹ് ഞാന് ഇപ്പിന്റെ വീട്ടിലാണ് അത് എപ്പളാ ചീത്ത പറയും
അപ്പൊ ക്ലാസ്സില്ലേ കുട്ടികൾക്ക്
ആഹ് ഓന് അവിടെയാണ് ഞാനിപ്പോ ചെറുതായിട്ട് എന്താ റസ്റ്റ് റസ്റ്റില്ലാ അപ്പൊ പിന്നെ വീട്ടിക്ക് വന്നതാ റസ്റ്റ് എടുക്കാന്
ആഹ് അങ്ങനെ വന്നാക്കാറല്ലേ ഞാന് ഇതേപോലെ ആഹ് ഞാന് ഇതേപോലെ വെക്കേഷൻ രണ്ടു മാസത്തിന് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി
ഏഹ് അപ്പൊ സ്കൂളന്നെ മദ്രസും
അല്ല സ്കൂൾ മദ്രസൊക്കെ പറഞ്ഞ തൽക്കാലം മദ്രസ രണ്ടു മാസത്തിന് അവിടെ പറഞ്ഞ ച്ച് ഇവിടെ ലീവ് പറഞ്ഞിട്ടേ അല്ലാ നമുക്കൊന്ന് പോവാൻ പറ്റണ്ടേ ഇത് ത് സ്കൂൾ ഇണ്ടാവും മദ് മദ്രസ് മദ്രസ് ഇണ്ടാവുമ്പോ സ്കൂള് ഒക്കെ പാടായിട്ടേ പിന്നെ എനിക്ക് പറഞ്ഞ അത്യാവിശ്യം ഇങ്ങനെ ലോങ്ണ്ട് ഇങ്ങനെ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ലോങ് ഉണ്ടേ
ആവോ അപ്പൊ പിന്നെ മദ്രസൊക്കെ അവിടെങ്ങളെ പരിസര
ആഹ് അപ്പൊ കൊറച്ച് അങ്ങനെ ര പിന്നെ എന്റെ ആഹ് ആങ്ങള ഗൾഫിന്ന് വന്നിരുന്നു അപ്പോ ഓന്റെ കൂടെ കുറച്ചു ദിവസം നിക്കാൻ വേണ്ടീട്ടേ
ഏ ഇനി എന്നാ വീട്ടിക്ക് പോവാ
ഉം ഇനിപ്പൊ നമ്മുക്ക് വല്ല റേഞ്ച് വരണം പോകണെങ്കില്
സ്വന്തായിട്ട് ഡ്രൈവ് ചെ ആഹ് ഒറ്റക്ക് വണ്ടിയൊക്കെ ഓടിക്കോഴ്ച്ച
ഇല്ല വ ഞാൻ ഇപ്പോ വീട്ട്ക്ക് പോയത് തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കാനുള്ള ലക്ഷ്യത്തിലാണ് അവിടെ പോയത് കാരണം ഇവിടന്ന് പോവാൻ നല്ല ബുദ്ധിമുട്ട പഠിക്കാൻ പോകാൻ കുട്ടികളാക്കി പോകാന് ആരും ഇങ്ങനെയില്ലേ
ഏഹ് ഏത് വണ്ട്യാ ഇഷ്ടം ഓടിച്ചു പഠിച്ചാന്.
ആഹ് സ്കൂട്ടീം കാറും പഠിക്കാണം ന്ന്ണ്ട്. അപ്പൊ ഡ്രൈവിങ്ങിന് ഡ്രൈവിങ്ങിന് പോയപ്പളേ അവടെ രണ്ടു മാസത്തിനല്ലെ പോണത് പഷേ നമ്മള് ലേണങ്ങിന് അപ്ലൈ ചെയ്താ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേത്രേള്ളു ലേണിംഗ് ടെസ്റ്റ്‌. ച്ച് ചെയ്യാൻ പറ്റൊള്ളൂ പിന്നെ അത് കിട്ട് ട്ടികഴിഞ്ഞിട്ട് വേണം അപ്പൊമ്മക്ക് അതിന്റെടില് പഠിക്കാനുള്ളടൈമുല്ല പിന്നെ നാല് ലേണിങ്ങ് കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞട്ടെത്രതൊള്ളു പ്പൊ ലൈസൻസ് ട്ക്കാം കൊടുക്കാൻ പറ്റൊള്ളുത്രേ
ആഹ് ഇപ്പ അങ്ങനെക്കേണ്ലേ ഇപ്പ പിന്നെ രണ്ടിനോണ്ട് ലൈസൻസ്.
ആഹ് ഇണ്ട്ല്ലേ ഇപ്പൊ അങ്ങനെ അപ്പൊ ഈ എട്ടും എച്ചൊക്കെ ആ സമയത്ത് പഠിക്കാന്നാ അവര് പറഞ്ഞത് ഏ ടെസ്റ്റിന്റെ സമയത്തെ അപ്പൊ ഞമ്മള് ഈ നി ഇവിട്ന്ന് ഇരുവത്തഞ്ച് കിലോമീറ്ററ് ആഹ്
ലാസ്റ്റ്ക്കാണെ .
എനിക്ക് നടക്കൂലല്ലോ ആഹ് ഞാൻ ആകെ രണ്ട് മാസത്തിനല്ലേ അങ്ങട്ട് പോണത് അപ്പഞ്ഞി ഞാൻ കരുതി ഇനിപ്പൊ ഇവള് ബാ ബാലവാടിലൊക്കെ പോവൊലേ പോയി തൊടങ്ങീട്ട്ന്നാ പിന്നെ നമ്മക്ക് ധൈര്യായിട്ട് പോവലോ വീടില് നിർത്തി പോവല് ശരിയാവൂലേ കാരണം വീട്ട്ന്റെ മുന്നില് റോഡും ഇതക്കേണെ ഞമ്മക്കൊരു സമാധാനം ണ്ടാവൂല പോയാല്.
അപ്പ ആരുല്ലേ വീട്ടില്
വീട്ടില് ഉമ്മയൊക്കെണ്ട് പക്ഷേ ഓര്കൊക്കേ പ്രായായിക്കുണു ഓൽക്കൊന്നും ഇവരെ നോക്കാൻ കിട്ടൂലേ.
ആഹ് ഇവരങ്ങനെ മണ്ടിപ്പാഞ്ഞടന്ന് അങ്ങനെക്കല്ലേ. മ്ഹ്
ആഹ് പിന്നെ വീടിന്റെ മുന്നിലൊരു ഗേറ്റ് അതൊന്നുല്ലാ.
ഏഹ് മെയിൻ റോഡിന്റെ അട്ത്താ
മെയിൻ റോഡല്ല സാധാങ്ങനെ കട്ട് റോഡ്ണ്ടാവൂല്ലേ അതന്നേണ് പക്ഷേ എപ്പഴും വണ്ടി കല്ലും വണ്ടികളും അങ്ങനെയൊക്കെ എപ്പളും വണ്ടികളായിരിക്കുവേ
ആഹ് അപ്പൊ പിന്നെ അമ്മക്ക് നിർത്തിപ്പോയാ സമാധാനണ്ടാവൂല
സമാധാനം ഞാൻ ഇതുവരെ എങ്ങ്ട്ടും അങ്ങനെ പോയിട്ടില്ലാ
ഏഹ് ന്റെ മോന് പിന്നെ അവിടെ അയാ മതി ന്റെ മോന് അവിടെ നിക്കാ പറഞ്ഞ ഇഷ്ട്ടാ ഇങ്ങട്ട് വരൂലാ
അതേ ഇവര് രണ്ടുപേരും ഇത് വരെ എന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല എന്റെ മോനേം മോളേം ഹോസ്പിറ്റൽ ഡെലിവറി പോവ്മ്പോ നിന്ന്ക്ക്ണ്. ഉം.
ഞാന്പ്പോ ഇത് ഇതേമാരി രണ്ടാമത്തെ പള്ളിണ്ടായി കെടക്കാണ് റെസ്റ്റായിക്കാണ്ട്.
ആഹ്
മറ്റേ ഗർഭപാത്രം അഞ്ചാം മാസായപ്പോത്തേന് ഓ ന് ഇതേമാരി യു കെ ജി യാ ഓന് ആറയ്ക്കണ് ആറ് വയസ്സ്.
ആഹ് ആഹ് ഇബൻക്ക് ഏഴ് വയസ്സായി.
ആഹ് ഒന്നിലല്ലേ
ആഹ് ഒന്നിലാണ് അതെന്നെ ഇന്ന് ഇതെ പോലെ അഞ്ച് വയസ്സിലാ ഞാൻ എൽ കെ ജി ചേർക്കണെ ഞാന് മ പ്രസവിച്ച് കെടക്കുമ്പളേ നാല് പിന്നൊക്ക പാടെ ചേർന്നീല്ലാ പ്പങ്ങനെ പ്രസവിച്ച് കെടക്കലും സ്കൂളി ചേർത്തല് ഒക്കെപാടെ ബുദ്ധിമുട്ടാവുന്ന് കരുതീട്ട് പിന്നെ അഞ്ചില് ചേർത്ത്
ആഹ് ഇവന് ആറ് വയസ്സായിറ്റ്
ആഹ്
ആഹ് എന്ന്ട്ട് അവ്ട്ന്നാണോ സ് കൂൾക്ക് പോക്കും വരവൊക്കെ ഇപ്പോ എന്ന്ട്ട് വെള്ള്യാഴ്‌ച്ച ഇങ്ങട്ട് വരും നാളെ ഇനി ഇങ്ങട്ട് വന്നാല് ഞാറാഴ്‌ച്ച പോവും
കൊഴപ്പേ ഞമ്മ ക്കൊരു സമാധാനാണ് ആഹ് ആഹ്
അപ്പൊ പ ഇതാണ് പഠി പഠിപ്പിച്ചോട്ക്കാനാണ്
ആഹ്
ആഹ് പഠിപ്പിച്ചൊടുക്കാൻ നമ്മക്ക് നമ്മളന്നെ പഠിപ്പിച്ചൊട്ത്താലല്ലേ സമാധാനാവല്ലേ
ആഹ് അവര് പറയാൻണ്ടോ അവിടെ ന്റെ ക എന്താ എളാപ്പാന്റെ മോളൊക്കെ എന്നിട്ട് പടിപ്പിച്ചൊടുക്കല്
ആഹ് എന്നാ ഞാന് മക്കക്കൊന്ന് ഫുഡൊക്കെ കൊടുക്കട്ടെ എന്നാ ശരി എന്നാ
ആഹ് എന്നാ ആയിക്കോട്ടെ ഞാന് ഞാനും തന്നെ പിന്നെ വിളിക്കണ്ട്ട്ടോ
ആഹ് ശരി
ഉം അന്നാ ഓക്കെ.
ആഹ്.